ഹലോ
ആഹ്, എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങളൊക്കെ?
സുഖം തന്നെ
ആഹ് ഹയ് സുഖായിട്ട് പോകുന്നു
ഉം പണികളെല്ലാം കഴിഞ്ഞോ രാവിലത്തെ?
ഒന്നും ചെയ്‌തീല്ല ഞാൻ നോക്കിയില്ല. ഉം ഞാന് ഞാന് എണീറ്റതേ എട്ടരക്കെ ആയ് ക്ക്ണ് ആഹ് അത് കഴിച്ചു ഭക്ഷണം കഴിച്ചു.
ഉം ഹുഹും എന്തായിരുന്നു സ്പെഷ്യല് രാവിലെ?
ട്ടാട
ഓട്ടട ഓട്ടപ്പ ആ ഓട്ടണ്ട്. ആന്ന് ഓട്ടടാന്ന് പറയും ചെലര് ഓട്ടപ്പം ന്ന് പറയും.
ഏയ് ഓട്ടപ്പം അത് ഞാൻ ആദ്യയിട്ട് കേക്കാ ഓട്ടപ്പം.
ഓട്ടപ്പം എന്റെ ഹസ്ബൻറിന്റെ നാട്ടിലേക്കൊക്കെ ഓട്ടപ്പം ന്ന് പറയും എന്റെ വീട്ടിലേക്ക് ഓട്ടടാന്ന് പറയും.
ആഹ് എൻക്കാണെന്നെങ്കി തീരെ ഇഷ്ടല്ല ഓട്ടട.
ഉം പക്ഷെ തെ
തേങ്ങാ പാലൊന്നും ഒയിക്കലില്ല പക്ഷെ ഇൻക് ഈ തേങ്ങ എടക്ക് ഇടല്ണ്ട് ഇവടെ.
ഹ് അല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടേ ഓട്ട ടേല് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ കുതിർത്ത് കയ് ന്നുമ്പൊ നല്ല ടേസ്റ്റാ. തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും കിട്ടും ഇവിടെ എന്റെ ഹസ്ബൻഡറിന്റെ നാട്ടി ഇവടിം ഹ് എന്ത് കഴിക്കാണെങ്കിലും തേങ്ങാപ്പാല് വേണം പത്തിരിക്കാണെങ്കിൽ തേങ്ങ ആഹ്
കേക്ക പത്തിരിം
പത്തിരി ഇണ്ടാക്കുവോ? ഹലോ ഹലോ ഹലോ ആഹ് നെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് നെറ്റ് വർക്ക് പോയാ
ആഹ് പത്തിരി ഇണ്ടല്ലോ ചെലപ്പം ഇണ്ടാക്കും സമയം ഇണ്ടാവണ ഏഹ് ഇണ്ടാക്കും അല്ലെങ്കി ഇണ്ടാക്കൊന്നുല്ല പിന്നെ ഇവിടെ തേങ്ങാപ്പാല് അങ്ങനെ ഒയ്ക്കലൊന്നുല്ല ആകെ ഒരു തെങ്ങൊള്ളു അയ്മ്മന്ന് കിട്ടിട്ട് വേണം തേങ്ങ ജനസ ജനസംഖ്യ കൂടുതല അപ്പം നടക്കൂല ആഹ്
അതല്ലേ ഇവിടെ തേങ്ങാപ്പാല് വേണം എന്റെ ഹസ്ബന്റിന് തേങ്ങാപ്പാല് ഇല്ലാതെ എറങ്ങൂല കഴിക്കൂല പത്തിരിക്ക് തേങ്ങാപ്പാല് ഓട്ടപ്പത്തിന് തേ തേങ്ങാപ്പാല് പിന്നെന്താ ദോശക്ക് ഏഹ് അതിനൊ ക്കെ തേങ്ങാപ്പാല് വേണം ഇവിടങ്ങനെ തെങ്ങ്ല്ല അത് തെങ്ങ്ണ്ട് കൊറവാ പക്ഷെ എന്റെ വീട്ടില് തെങ്ങ്ണ്ട് പിന്നെ അവ്ടുന്ന് കൊണ്ട് രും
ആ ഞങ്ങള് പിന്നെ കൊറച്ച്ത്ത് എന്താണ് പൊറത്ത്ന്ന് പൈസ ടുത്ത് വാങ്ങല തേങ്ങ
തേങ്ങാ അയ്യോ ഇപ്പൊക്കെ തേ തെങ്ങിന് നല്ല ഇപ്പല്ല വെലയല്ലെ തെങ്ങിന് തേങ്ങക്ക് വെളിച്ചെണ്ണക്കും ആഹ് വെളിച്ചെണ്ണക്കും ഉം എൻറെ വീട്ടില് സ്വന്തം വീട്ടില് വ മറ്റേ പറമ്പൊക്കെ ഒള്ളതാ അപ്പൊ പിന്നെ വെളിച്ചെണ്ണയെല്ലാം തേങ്ങ ആട്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കൂ ല്ലെ കൊപ്ര ആക്കീട്ട് കേട്ടിട്ടുല്ലേ ആഹ് ആഹ് ആ ആഹ് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അവിടുന്ന് കൊറച്ച് തേങ്ങ കൊണ്ട് വരും തോണ്ട് ഹസ്ബന്റ് തേങ്ങാപാലൊഴിച്ച് കഴിക്കൂ
ആഹ് ഇന്റെ ഇക്കാടെ വീട്ടിലൂണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ എടുത്ത നോക്കിയില്ല എനിക്കാവൂലരാവി ലൊരു മടി
ആഹ് മടിയാണ് ഞാന അതാണ് എന്റെ ഉപ്പ അവിടുന്ന് കല്യാണത്തിന്റെ മുന്നേ ഉപ്പത് പത്തിരിക്ക് തേങ്ങാപ്പാൽ ചോദിച്ചാല് ഞാന് തേങ്ങ ഇല്ല പൊളിച്ചതില്ല എന്നൊക്കെ പറഞ് രക്ഷപ്പെടലുണ്ടായിരുന്നു എന്നിട്ട് ഹസ്ബൻഡറിന് എന്ത് കഴിക്കുകണെങ്കും തേങ്ങാപ്പാല് വേണം എന്നിട്ട് എല്ലുരു എന്നെ
എല്ലാ കറിക്കും ചേ എല്ലാ കടീക്കു തേങ്ങാ പാല് വേണ
എല്ലാ കടിയില്ല മറ്റേ നമ്മള ദോശയല്ലേ ദോശയി അതിനൊന്നും വേണ്ട
ആഹ
മറ്റേ ഈ ഓട്ടപ്പത്തിന് വേണം പത്തിരിരിക്ക വേണം പത്തിരി നിർബന്ധ ഇഡലക്ക് ചട്ടിനി ഇണ്ട ആ സാമ്പാർ അല്ലെങ്കിൽ ചട്ടണി
ഏ ഞാനൊരു ചമ്മന്തി ഉണ്ടല്ലേ ഉള്ളിയും തക്കാളിയ ഒക്കെ വാട്ടിയണ്ടല്ലേ
ആ ആ് അത ഉണ്ടാക്കുവിടെ ചമ്മന്തി അതല്ല ഉള്ളീ തക്കാളിയും വഴറ്റിയിട്ട് മറ്റേ കുറച്ച് മുളക് പൊട ഇത്ട്ടിട്ട്
മുളക് പൊടിയല്ല ഞങ്ങള ഇട വറ്റൽ മുളക്ല്ലേ വറ്റൽമോള്ക് ഇട്ടാണ്ട് ഉണ്ടാക്കല ഈ എണ്ണക്ക് ഫസ്റ്റ് എണ്ണക്ക് വറ്റൽ മോള്ക് കട്ട കോഴ വെച്ച് പിന്നെ ഉള്ളേും തക്കാളീം നല്ലണം വഴറ്റിയണ്ട് തണ്ത്ട്ട് മിക്സിലിട്ടടിക്കാ അ ഭയങ്കര ടേ
ആഹ അത് നല്ല ആ അ നല്ല അ ഞങ്ങൾ ചോർണ്ണ ഉണ്ടാക്കലുണ്ട് എണ്ണയിൽ ഇട്ടിട്ട് വറ്റൽമുളക് വയറ്റിയിട്ട് ചെറിയുള്ളിയും ഹ കൊറച്ച് ചെറിയൊരു ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തി പോലെ തന്നെല്ലേ
എന്നട്ടല്ലേ എനിക്ക് ഇതിലേക്കെ ഇഷ്ടമായത് ഇപ്പൊ ഞാൻ കരയറ്റ് ഉണ്ടാക്കല് എന്തണ് ബട്ടർ ചിക്കൻ ഇല്ല ഇഡലേക്കും ആ മറ്റേ ഉഴന്തോഷിക്കും അടിപൊളി ടേസ്റ്റ് ആ ബട്ടർ ചിക്കന്
ആഹ ഏത് ചമ്മന്തിയോ
ചമ്മന്തില ബട്ടർ ചിക്കൻ
ബട്ടർ ചിക്കന് ആ ആ ആ അത് ആ ഓക്കെ
ആഹ ണ്ടാക്കലുണ്ടോ ത്
ചിക്കനൊന്നും ഞങ്ങൾ ഉണ്ടാക്കല് ല്ല
ഏ അതന്തേ ഇഷ്ട ല്ലാ
ബട്ടർ ചിക്കൻ ഒന്നും ഉണ്ടാക്കലില്ല മറ്റേ ഇത് നമ്മളെ ത് ലേ മറ്റേ പനീര് പനീർ കറി ഉണ്ടാക്കും ആ ഒരു ബട്ട ഉണ്ടാക്കിന്ന് കേട്ടോ ബട്ടർ ചിക്കന് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂല
അതെന്താ അപ്പൊ ഇങ്ങൾ ങ്ങനെ ഇണ്ടാക്കൽ
ഞങ്ങള് മറ്റേ നമ്മളെ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നല്ലേ
അങ്ങനെ ഒഴിച്ചു വല്യ ടേസ്റ്റ് കിട്ടൂല
ആഹ് ഞങ്ങള് മറ്റേ ഇത എല്ലാ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അങ്ങനെയ ഉണ്ടാക്കല്
ആ ഞ ഇങ്ങനെുണ്ടല്ലോ എന്താ ഫസ്റ്റ് നമ്മള് കുക്കറൽ ഇട്ടണ്ടേ ക്കന് മുളക് കുരുമുളക് പൊടിയ മഞ്ഞളും ഉപ്പ് ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ച് വെക്കുക എന്നിട്ട് എന്താ പറ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെയ്യണ്ട വളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടന്ന്റിയാൻ മതി കേട്ടോ വട്ടറി വെച്ചണ്ട ഇ ഉള്ളീം ത തക്കാളീം കുറച്ച് എന്താ അണ്ടിപ്പരിപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഓക്കട്ടാണ്ട് നല്ലോണം മിക്സ് ആക്കി വയറ്റിയിട്ട് ചൂടറിയിട്ട് മക്സിന്റെ ചാറില ഇട്ടലാണ്ട് അരക്കുക എന്നിട്ട് ആൾക്ക് കൊറച് പിന്നെ ഒരു ചട്ടിക്ക് വേളിച്ചണ്ണ ഒഴിച്ചാണ്ട് ഗ്രാമ്പു ഏലക്കായ പട്ട ഇത് ഇട്ടിട്ട് എന്താ പറയാ ഈ ചരപ്പൊണ്ടല്ലോ അതയിക്ക് ഒയിക്ക ന്നിട്ട് ഈ ചിക്കന്റെ സ്റ്റോ പ്പൂ ഉണ്ടാവല്ലേ വെള്ളം അറങ്ങിയ വെള്ളം അത് ഈ മിക്സിന്റെ ചാർ കിട്ടുകയാണ് ഒന്ന് ഒന്ന് എന്താണ് വടിച്ചെടുത്ത് ത്താണ്ട് ഈ ചട്ടിക്കൊഴിച്ചാല് ഒഴിച്ചിട്ട് ഒന്ന് തളച്ച് വരുമ്പോ എന്താണ് ഈ ചിക്കന് ഇട്ടേണ്ടന്ന് ഇളക്കാ കസൂരിമേത്തി ഇണ്ടെന്നുണ്ടെങ്കില് അതിടാ ഫ്രഷ് ക്രീം ഇട്ട ഒരു ടേസ്റ്റ് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല
ആണോ ഞങ്ങള് ഞാനൊ ഒരു ദിവം ആ ഫ്രഷ് ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻനീ യൂട്യൂബിൽ നോക്കി നോക്കിയ ഉണ്ടാക്ക അത് പിന്നെ രണ്ടാമത് പറ പറയാനോ അതൊന്നും കഴിയില്ല യൂട്യൂബിൽ നോക്കിയങ് ഉണ്ടാക്കോ അതൊന്നും കഴിയും
ആ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി നല്ല
ഉ ഉം പക്ഷെ കടയിൽന്ന് വാങ്ങുന്ന ബട്ടർ ചിക്കൻ എന്താ ടേസ്റ്റ്
ആ കടയിന ഞാൻ കഴിച്ചോക്കില്ല ഞാന് വല്ലാണ്ട് അങ്ങനെ കടയിെ കഴിക്കലില്ല ഞ്ഞാന്
ആണല്ലേ ആ ഞങ്ങള് കടന്ന എടക്ക് കയിക്ക ബട്ടർ ചിക്കൻ നും പൊറോട്ടയും
ആ ഞങ്ങള് കഴിക്കല ഈ മന്തി ബിരിയാണി അങ്ങനത്തൊക്കെ കഴിക്ക ള്ളൂ ഇങ്ങത്തെ മാസത്തില് ഒരു മാസത്തില് രണ്ടു വട്ടക്കെ കഴിക്കണം പുറത്തുന്ന് അവിടെ ഇക്കാന്റെ വീട്ടർക്ക്
ആ അതൊക്കെ തല്ലല്ലള്ളൂ രസോ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത പോവാ
പക്ഷെ എനിക്ക് കുട്ടി ഉണ്ടായതൊണ്ട് എനിക്ക് മടിയാണ് കഴിക്ക ആക്കം ഞാൻ നല്ലോ കഴിച്ച ഇപ്പൊ കുട്ടി ഉണ്ടാവുമ്പോ കുട്ട കുട്ടിക്ക അത് കൊടുക്കേണ്ട വിചാരിച്ചാണ് ഞാൻ അധികം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും
ആണല്ലേ നമ്മള് സ്റ്റ ട്ടിങ്ങിൽ അങ്ങനെയൊക്കെ നോക്കും പിന്നെ കുട്ടികൾ വലുതാന്നതിന അനുസരിച്ച് നമ്മൾ പൊറത്തിന്ന് ഇങ്ങാൻ കഴിച്ചോളൂ അവർക്ക് കൊടുക്കാനാവുമ്പേ
ആത
ആ പണ്ടൊക്കെ ചെറുപ്പ ഇപ്പത്തിലൊക്കെ ആ കുട്ടികളെ നമ്മള് നല്ല ഫുഡ് മാത്രം കൊടുത്ത് വലുതാക്കുക അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ചെറുപർ വേയിച്ച് കഴിക്ക പിന്നെ പിന്നെ പോക പോക പിന്നെ നമ്മ നമ്മള് വിക്കുന്ന എല്ലാം കൊടുക്കാതെ കൊടുങ്ങും
അപ്പൊ ഞ്ഞാന്ഒരുവാസംവ്യംണ്ടല്ലോ കുട്ടിക്ക് ഏഴ് മാസ കായ സമയത്ത് ഈ കഞ്ഞിയില് ചെറുപാര അരച്ചു കാണാനായിട്ട് കൊടുക്കുവ ഇപ്പൊ അതൊന്നും ഇല്ലന്ന കൊടുക്കണന്നല്ല
ആ പിന്നെ പിന്നെ നമ്മള് കഴിക്കുന്ന എല്ലാം വയി ലച്ച് കൊടുക്കല് കൊടുങ്ങും അതുപോലെ പണ്ട് ഞാന എൻന്റെ മോന് ചെറുതായന്ന് മറ്റേ നമ്മള ഇതില്ലങ്കിൽ ത ലസ് ലൈസൊന്നും നമ്മള് തീരെ തൊടി കുലെന്നു കുട്ടിനെ അതൊന്നും തീരെ കഴിക്കാൻ പാടില്ലല്ലോ പിന്നെ വാലുതാവ അയിനുസരിച്ച് കടയിൽ പോയാല് അത് വേണംന്ന് പറഞ്ഞാല് അത് വാങ്ങി കൊടുക്ക
ഇന്റത് എങ്ങനെ അറിയോ ഇന്റെ വീട്ടില് ഞാൻ അരിം കൊടുക്കാനയക്കുല കുട്ടിക്ക് അതൊന്നുംവങ്ങിക്ക കൊടുക്കനയക്കൂല എന്റെ ഇക്കാന്റെ വീട്ടിൽ പോയികാണ്ട് ഒരു ദിവസം ഇക്കാന്റെ എന്താണ് വീട്ടാര് ഞാൻ മുട്ടായി കൊടുക്കാൻ പച്ചില്ലാന്ന് പറഞ്ഞ് ക്കണ്ട് ഓൽ കൊടുത്ത് മുട്ടായി എന്നിട്ട് കുട്ടിന്റെ വായിന്ന് എന്നും പിന്നെ മിട്ടാ ട്ട ഇങ്ങനെ കരയും ഓൽ എന്താ പറയാ കുട്ടിന്റെ വയന്ന്ങ്ങനെ ഓലിപ്പിക്കാ വിക്കാന് ഇങ്ങനെ തുടങ്ങി
ഉം ഒരു വട്ടം കഴിച്ചാ പിന്നിം പിന്നിം അത് ചോദിച്ചൊണ്ട് നിക്കും ഒരു വട്ടം ടേസ്റ്റ് കിട്ടിൽ അങ്ങനെ തന്നെല്ല ഫോണ് ഫോണ് ആ ഫോൺ ഒരു വട്ടം കൊടുത്താല് ഫോൺ ഒരു വട്ടം കൊടുത്താ പിന്നെ കുടുങ്ങി
ആ ഇന്നോട് ഇന്റെക്ക ഇ ങ്ങനെ പറയും ഈ കാലത്ത് ഫോൺ ഒന്ന് കൊടു കൊടുക്കണം ചെറിയ കോലത്തിലെങ്കിലും ഒന്ന് കൊടുക്ക് അല്ലെങ്കിൽ കുട്ടി ആകെ ഇതാവും ഇപ്പ ഇപ്രാവശ്യം ത്തെ പക്ഷേ ഈ ജനറേഷനില് വളരണം എന്നുണ്ടെങ്കില് ഫോൺ ആവശ്യണെന്നൊക്കെ പറയും അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന്
ഇല്ല കൊടുക്കാന് ആഹ് കൊടുക്കാന് നിക്കരുത് പിന്നെ അത് അടിക്‌റ്റായിപോവും നമ്മള് കൊറേശ കൊടുത്ത് തൊടങ്ങിയാൽ ല് പിന്നെ അവരത് ചോയിച്ചു വാങ്ങും.
ആഹ് ഞാന് രണ്ട് മൂന്ന് ദിവസൊക്കെ കയ്ഞ്ഞിട്ടാ അങ്ങനെ എടക്കൊന്നു കാട്ടി കൊടുക്കുംന്നെല്ലാണ്ട് ഓന്ക്ക് യെന്താണ് യൂ ട്യൂബിലൊന്നും കേറി കാണണ്ട ഓൻക്ക് ഓന്റെ വീഡിയോസ് അങ്ങനെ കാണാ.
ഉം ഉം ആ അതൊന്നും പി ന്നെ വല്യ കൊഴപ്പല്ല എപ്പഴെങ്കിലും ഒറങ്ങാൻ കെടക്കുമ്പോ ഒന്ന് അങ് പിന്നെ ഡെയ്ലി
ആഹ് എന്തയ്യല് ഹലോ ഹലോ ആഹ് പറയൂ. ആഹ് എടക്ക് റേഞ്ച് കട്ടായി പോവ്ണ്ട് ഇവടേണെങ്കി നല്ല മയേണ്.
ആണല്ലേ ആഹ് എവിടെേക്ക് ഇന്ന് ആ ആഹ് ഇന്ന് നല്ല മഴേ ഇന്നലെ രാത്രി തൊടങ്ങിയ മഴയാ.
ആഹ് ഇവടെ ഞാന് ന്ന് രാവിലെ ആയപ്പളാ അറിയുന്നത് മയയ്‌തത് ന്ന്
ആഹാ ഞ ഞാനും അതെ കെടന്ന് ഒറങ്ങിപ്പോയി രാവിലെ ആയപ്പോ നല്ല മഴ. നോക്കുമ്പോ മുറ്റം നെറച്ചും വെള്ളം പിന്നെ ഓ എന്തോ അടിച് ആകൊള്ള ഒരു സമാധാനം അടിച്ചു വാരണ്ട മുറ്റം മഴ പെയ്താ ലെ ആ ഒരു സന്തോഷൊള്ള് ഹ് അത് സന്തോഷള്ളൊരു കാര്യാ രാവിലെ തന്നെ നോക്കുമ്പോ മുറ്റത്ത് വെ
വണി ഇട്ക്കാനേ
പണി ഇട്ക്കാൻ മടിയൊന്നും അല്ല രാവിലെ തന്നെ മുറ്റ ച ളിലെറങ്ങി അടിച്ച് വാരാന്ന് പറഞ്ഞാ ഒരു ബുദ്ധിമുട്ടന്നല്ലേ. എങ്ങനെ പണിയൊക്കെ ഇട്ക്കോ വീട്ടില്?
ഞാനോ ആഹ് കൊഴപ്പല്ലാത്ത രീതിയിലങ്ങനെ അങ്ങനെ പോകും. ഇന്റെോടെ വന്നാ കണക്കെന്നേണ്.
ആഹ് അതെ എല്ലാരിം അവസ്ഥ അതെന്നെ. ഞാനും അങ്ങനെ തന്നെ ഇന്റെ വീട്ടില് വന്നാ പിന്നെ ഫോണില് തോണ്ടി ഇങ്ങനെ ഇരിക്കും. ഹസ്ബന്റിന്റെ വീട്ടിലാണെങ്കില് ടൈമിന് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ് ടപ്പേന്ന് ജോലിചെയ്യും. ആഹ്